ഹലോ?
ആഹ് കേൾക്കുന്നില്ലേ?
കേൾക്ക്ണ്ട്. ആണ്ട് കേൾക്ക്ണില്ലേ? ആഹാ ആഹാ. അഹ് ന്തക്കെപാട്?
നല്ല പാട് ഉും.
വേറെന്തൊക്കെ? ചെറിയ കുട്ടിണ്ട്. രണ്ട് വയസ്സായ മോള്ണ്ട്.
ആഹ് ആഹ്
ഏഹേ
ഇങ്ങക്കെത്രാളാ? ഇൻക് രണ്ടാള്.
ഏഹേ എന്തുട്ട്യോളാ?
ഒരു മോന് ഒരു മോള്
ഏ പഠിക്കാണെക്കാരല്ലേ?
ആഹ്
ഏഹ് എത്രിലാ പഠിക്കണേ?
ഒരാളേയില് ഒരാളെട്ടിലും
അഹ് ആഹ്. പിന്നെ ചായ കുടിച്ചാ?
ഓ ചായൊക്കെ കുടിച്ച്
ഏഹ്
മഴണ്ടോ?
മഴയിപ്പല്ല. കൊറച്ച് നേര്ത്തൊക്കെണ്ടായിരുന്നു.
ആഹ് ആവിടെക്കെ നല്ല മഴെ
ഏയ്
മയക്കെന്തെ വെള്ളത്തിന് ബുദ്ധിമുട്ടെന്തോണ്ടാവലിണ്ടാ
ഇല്ല്യ ഈ ഭാഗത്ത് അങ്ങനൊന്നുല്ല്യ
ല്ലെ ഉം വെള്ളപ്പൊക്കൊന്നുണ്ടാവണ പ്രദേശല്ലായിരിക്കൂല്ലേ
അല്ല വെള്ളപ്പൊക്കണ്ടാവണ പ്രദേശൊന്നല്ല അവിടൊക്കെങ്ങനെയാണ്
ഞങ്ങക്കും കൊയപ്പൊന്നുണ്ടാവേല്ല
ഏ
ബെ വേനലില് ബുദ്ധിമുട്ടുണ്ടോ വെള്ളത്തിനൊക്കെ
വേനലിങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്യ
ഉം
പഷേ വീട്ടിലങ്ങനെ യത്ര തോനാളൊന്നുല്ല പിന്നെ വല്ലാ വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല്യ ഹ്
ഉം ആവ്ട് ങ്ങളന്നെണ്ടാവുള്ളൂല്ലേ
ഞാ രണ്ടു മക്കളും ഉമ്മേണ്ട് വേറാരുല്യ
ആ ഹസ്ബൻഡ്
ഹസ്ബന്റ് പൊറത്താണ് ഉം
പിന്നെ ആരുണ്ടാവൂല്ലല്ലേ അല്ല ഇവിടെ നാട്ടില്ണ്ട്
ആഹ് ആഹ്
ഉം ഹ്
പിന്നെ
പിന്നെന്താങ്ങനെക്കെ പോണ്
ഏഹ് ഇതൊക്കെത്തന്നെല്ലേ വേറെ ന്താ ചായക്ക് കടി
ന്ന് പ്രത്യേച്ച് കടിയൊന്നുല്ലേനി ഇന്നവിലും ബേക്കറീക്കെണ്ടായ്നി പ്പങ്ങനഡ്ജസ്റ്റെയ്ത് ന്തേലുണ്ടാക്കണംന്നൊക്കെചാരിച്ചീനി പിന്നെ ഞാൻ ഫോണ് മ്മേലിങ്ങനെ ഓരോ തും കണ്ടിങ്ങനെര്ന്ന് ആ മഴെം പെയ്തപ്പിങ്ങനെ മക്കളിവിടെണ്ട് ഓരൊക്കെയ്തലും വായിക്കലും
ആ ഇന്നേരത്ത് എയ്ത്തും വായനൊക്കെ ണ്ടല്ലേ ഹ് ഏ പിന്നെ വേറെ
വേറേന്താങ്ങനൊക്കെ പോണ് യിനെ
ഏഹ്
കാല നല്ല മഴയാവുമ്പോ അസുഖങ്ങളൊക്കെണ്ടോ പനിയോ
എഹ് ആങ്ങനൊന്നല്ലാതൊന്നുല്ല്യ ആഹ് ചെല ഭാഗങ്ങളിലൊക്കെണ്ട് ആഹ്
ഇപ്പൊ ഗവൺമെന്റാസ് ഹോസ്പിറ്റലിലൊക്കെ പോയാ ഭയങ്കര തെരക്കാണല്ലോ
ആ അതന്നെ
ഗവൺമെന്റിലും പ്രൈവറ്റിലു ഒക്കെ യന്നെ ട്ടോ നല്ല നല്ല തെരക്കാണ് പല അ സുഖങ്ങളോണ്ട് ബുദ്ധിമുട്ടണോല്ണ്ടല്ലോ
ആഹ് അതന്നെ
ഉം ഓരോ കാലാവസ്ഥന്റെ
ആഹ് അതന്നെ ഇപ്രാവശ്യാനെ മഴ കൊറവാണല്ലോ അധികം മയയില്ലല്ലോ
ആഹ്
വല്ലാതെ മഴാങ്ങനെ പെയ്തിട്ടില്ല്യ
ആഹ്
ഞങ്ങളെ ഈ ഭാഗത്തക്കൊന്നും വല്ലാതില്ലേ ഇനിങ്ങളെ ഭാഗം എങ്ങനെന്നറിയില്ല്യ
ഉം മഴ കൊറവന്നെ ഇവിടെ എല്ലോട്ക്കും മഴ കൊറവന്നെന്നട ഉം ങ്ങാ മൃഗങ്ങളെ ശല്യോക്കെണ്ടോ
ഏഹ്
മൃഗങ്ങളെ ശല്യോക്കെണ്ടോ ചോയിക്ക
ഇല്ലില്ല ഈ ഭാഗത്തൊക്കെ അതൊന്നുല്ല മൃഗങ്ങളെ ശല്യവൊന്നുവില്ല ഉം
കാടൊന്നുവുള്ള സ്ഥലങ്ങളല്ലയിക്കുല്ലേ
ആഹ് കാ കാടൊന്നുവില്ലാത്ത സ്ഥലങ്ങളാണ്
ആഹ്
ഉം പിന്നെ മ എന്താ മക്കളൊക്കെ പഠി തിര പഠിക്കണ തിരക്കിലാവുല്ലേ
ക്കെടുക്കാനൊക്കെ ഒരുങ്ങി ബാങ്ക് കൊടുക്കാനായില്ലേ ഒരോ പരിപാടികളൊക്കെ ഒരുങ്ങാനായില്ലേ
ഏയ് പഠിക്കുവോ
ആഹ് വല്യ കൊഴപ്പല്ല
ആഹ്
പറ്റ മോശല്ല എന്നാലും പറ്റ ഹൈ ലെവലിലു അല്ല ഉം
ആഹ്
ഇപ്പത്ത മക്കൾ അയിന് നമ്മൾ പറഞ്ഞ ഒന്നും അനുസരിക്കൂല്ലല്ലോ ഉം നമ്മൾ ഒന്ന് പറഞ്ഞൊടുത്താ ഉം അനുസരിച്ച് അത് പഠിക്കണംന്നല്ലേ ഓലെ ഓല മൈൻഡിന് ചെയ്യല്ലതെ ഒരാൾ നിർബന്ധിച്ചിട്ട് പഠിക്കണം അതൊന്നും ഓൾക്കില്ല
ആഹ് അതന്നെ ആഹ്
അപ്പ അയിന്റേതായ ബുദ്ധിമുട്ടുണ്ട്
ആഹ്
ഇപ്പൊ ഒരു ദേഷ്യം പിടിച്ച് മക്കളോട് അങ്ങനല്ല ഇങ്ങനെയന് അത് പറയാനും പറ്റൂല ഉം ഓല് ഓലാ ഇഷ്ടത്തിന് അങ്ങനെ ഇതക്കല്ല
ആഹ് ആഹ്
ഉം
പിന്നെ
പിന്നെന്താ അങ്ങനെക്കെ പോണ്
ആഹ്
ഉം മകൾ ഇണ്ട് മകൾ ഇങ്ങനെ സ്പോർട്സിന് എന്തോ സെലക്ഷൻ കിട്ടിണ് കാരണം ഷൂ വാങ്ങാൻ പോയിണ്
അത്ശരി ആഹ് ആഹ് ആഹ്
പിന്നെപ്പോ ചെയ്യണ്ട പോണ്ട അങ്ങനെയൊന്നും വേണ്ട പെൺകുട്ടികളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യവില്ല ഇപ്പൊ കാലം അങ്ങനെയാണ് എല്ലാരും അങ്ങനെന്നെണ് ഓല് ഓലാ ആ ഗ്രഹങ്ങൾ അത് നടക്കട്ടെ
നടക്കട്ടെ അതന്നെ
ആഹ്
യെ മൂത്തത് മോളാ
മോന്
മോന് ആഹ്
ഉം
ഉം
ആഹ് ഒര് സ്കൂളാ
ആഹ്
ആഹ്
പിന്നെ
പിന്നെ കൊയപ്പൊന്നുല്ലാതെ വീട്ടി പോവേല്ലേ
ആഹ് വീട്ടില് വീട്ടില് ഒന്നാമത് വീട്ടില് ആളും ഇല്ല അതാണ് പോക്കില്ല
ഏഹ് എന്റെ വീട്ടില് പോയല്ലാ
എങ്ങനെ
അന്റെ വീട്ട്ല് പോവെല്ലേ
അതനെ എപ്പളെങ്കിലു ഒക്ക പോവേള്ളൂ
അത് എന്തെ ആരു ല്ലേ ആ ഇമ്മ ഒറ്റേക്കേ ഒള്ളൂ ലെ
ച്ച് പ്രായായ ആളാ ആ അപ്പ നമ്മള് നോക്കണല്ലാ
അത് സാരല്ല അത് നാളെ ഞമ്മളീം ഞമ്മളെ മക്കള് നോക്കിക്കോളു
ആ അതന്നെ ശരിയാണ് പശേ ആള് ഇല്ലായില്ലട്ടോ ഉമ്മാക്ക് ഒമ്പത് മക്കളാണ്
ആ അപ്പൊ കൊയപ്പല്ലല്ലോ
ണ്ണും നാല് ആണും ആണ് ഞാനാണ് ഏറ്റോം എളെത് മൂന്നാള് വേറെ പോയിക്ക്ണ്
ആ
ആ അപ്പം ഉമ്മ ഇന്റെ എട്ത്താണ് ആ തറവാട്ട് വീട്ടിലാണ് ഞാന്
ഉമ്മാര് വേറെ എവ്ടിം പോയി നിക്കൂലല്ലോ പ്രായം ഇല്ലോല് ആവ്മ്പോൽക്ക് ഈ വീട്ടിലന്നെ നിക്കണം പിന്നെര് മാനുഷിക പരിഗണനാ ന്ന് ഇണ്ടല്ലോ
ആ അതന്നെ പിന്നെ മൂത്താള് സ്കൂൾളും മദ്രസ് ലും പോവ്ണ്ട് പിന്നെ ലീവാക്കി പോണ്ടേ
ആഹ് മൂത്തോന് എത്രായി പ്രായം
ഉം മൂത്താള് ഇപ്പ രണ്ടാം ക്ലാസ്സില്
ആഹ്
ചെറിയ ആൾക്ക് രണ്ട് വയസ്സ്
ഇപ്പ എത്രെ വൃദ്ധസധൻത്തില് മാതാപിതാക്കളെ നോക്കാതെ കൊണ്ടയി ഇടുന്ന എത്ര ആള് ഇണ്ട്
ആഹ് അതന്നെ
അതും മനുഷ്യന്മാരന്നെണല്ലോ ആഹ്
ഇതുപോലെ നാത്തുനു ആരെങ്കിലു ഒക്കെ വെരു അപ്പൊ അങ്ങനെ പോക്കാ രണ്ടീസൊക്കെ നിക്കാനേ
ആ അങ്ങനക്കെ പോയിന്ന് വര്ലാണ്
ഉം ഞാനും പോവെല്ല ഞാനും ഇൻ്റെ ഉമ്മീം ഉപ്പീ ഇവടെ വരും പിന്നെ എന്താച് ഞാൻ പോയാല് ഹസ്ബൻ്റിന് ഇതേപോലെ എവെടിം പോയി ഭക്ഷണം കയിക്കുല ഇമ്മനെ എടങ്ങാറാക്ക്ണന്നെ ആവൂല ന്നർഞ് ഉമ്മെ തറവാട്ടിലേക്കൊന്നും പോവുല അപ്പം ഞാൻ പോവെല്ലാ ഇന്റെ ഉമ്മി ഉപ്പി ഇവടെ വരും ഇനി ഞാൻ പോവാണെങ്കി തന്നെ ഇൻ്റെ വീട്ട് പോയി ഒന്ന് രണ്ടാളും കൂടി ഒന്ന് പോയി പിറ്റേന്ന് രാവിലെ ഇങ്ങട് വരും ഞാൻ പറി കല്യാണം കയിഞ്ഞ് പിന്നെ അമ്മളെ ലോകം പിന്നെ ഓലെ തായി ഉം പിന്നെ ഞമ്മള് അയ്ന് പിന്നെ ഓലേ മാതാപിതാക്കളെ നോക്കണ്ടേ കടമിം കൂടി ഞമ്മാ അല്ലേ പിന്നെ അത് കയ്യൂല ന്ന് നമ്മക്ക് പറയാൻ പാടില്ലല്ലോ ഞമ്മളോ ചെയ്യാൻ കയ്യ്ണെ ഞമ്മള് ചെയ്യാ ഞാൻ ആ മൈന്റാണെ എല്ലാരും ഇപ്പോ ഒരു പോണ അല്ല ഏ ആ ഞമ് അമ്മള്പ്പോ ഒരു കാലം ഇപ്പോ അപ്പം നമ്മള് ഇപ്പത്തെ കാലം മക്കള് നോക്കൂലാ ന്നൊക്കെ പറിം ന്നാലും അത് ഞമ്മളെ ഒരു ഇത് ന്ന് കൂട്ട പക്ഷെ ഞമ്മളത് ചെയ്യണ്ട. എല്ലാ ഒരുപോലെ ഒരാള് ചെയ്യ്ണ മാതിരി നമ്മള് ചെയ്യണ്ടല്ലോ ആ. ഞമ്മക്ക് കയ്യിണെ ഞമ്മള് ചെയ്യ
നമ്മള് ചെയ്യാ അതന്നെ.
ഉം ഇതുവരെ അങ്ങനെന്നെ ഞാനും ചെയ്യലൊക്കെ.
ഏ ആ ഇങ്ങക്ക് ആര് ഹസ്ബന്റ്ന് ഹസ്ബൻഡന്നെ ഒള്ളൂ വേറെ ആരേം ഇണ്ടോ
ഹസ്ബെന്റ്ന് അനിയൻണ്ട്. ന്നാലും സുഖല്ലാതായാലും ഒക്ക പൊ പോവലും നോക്കലും ഇതാക്കലൊക്കെ ഞാനന്നെ ഇമ്മനെ.
ഏ ആഹ്.
പ്പ ഇമ്മന്റെ അട്ത്ത്ക്ക് വരും വെയ്യെങ്കില് തറവാട്ട് നിക്കൂല ഇമ്മ ഇവടെന്നെ ഞാനാ വൽത്. ഇമ്മ ഇമ്മ വേ ഇന്റെട്ത്ത്ക്കെന്നെ വെരാ ഇഞ് വെയ്യാതായാലെന്നും.
ആഹ്
അപ്പൊ ഇഞോലെ മൻസ്സിലൊരു പ്രതീക്ഷ പ്പോ നമ്മള് നോക്കുന്നുല്ലൊരു പ്രതീക്ഷ ഇപ്പമ്മളത് തകർത്താതക്ക ഞമ്മക്ക് ഞമ്മളെ മക്കളെല്ലൊരു പ്രതീക്ഷ ണ്ടല്ലോ.
ആഹ്
അതേപോലെ ഓലുംഒരു പ്രതീക്ഷോൽക്കുണ്ടാവല്ലോ.
ആഹ് അതെന്നെ ഉം പെങ്ങന്മാരാരുല്ലേ അവര്ക്ക്?
ആഹ് ണ്ട്ണ്ട് ണ്ട്. ഒക്കെ കല്യാണം കഴിച്ചോട്ത്താണ്. ആഹ് വെരും ന്നാലും വെര്ല്ണ്ട് വലപ്പോഴും ഇങ്ങനെ ത്യാവശ്യ ഘട്ടത്തിലൊന്നുപോല്ക്കും കുട്ട്യെളും സ്ക്കൂളൊക്കെ ണ്ടാവണ
ആഹ് അതെന്നെ ആഹ് എല്ലാ ആഹ് അയ് ശെര്യാണ്.
കയ്യ്ണ കാ നമ്മളും നോക്ക.
നമ്മള് നോക്ക ഉം.
അങ്ങനെക്കെണ് എത്രേ ഇപ്പം ഇങ്ങനെ വാർത്തേലൊക്കെ എത്രേ ണ്ടാവലറ്യോ ങ്ങനോക്കാത്തോ ട്ടോരോര്ത്തര് ചെയ്യുന്ന കട്പ്പങ്ങൾ കാണുമ്പോ
അതെന്നെ.
ഉം അവടങ്ങനെ ഇവടെ ങ്ങനെന്നൊക്കെ പറ്യല്ലോ. ഉം ഉം.
പിന്നെ വേറെന്താ ഇതൊക്കെ തന്നെ.
ഭക്ഷണൊക്കായോ രാത്രിക്കത്തേക്കൊക്കെ?
ക്ഷണം ഒന്നായിട്ട്ണ്ടാക്കല്ലാ രാത്രിക്ക് വെച്ച്ട്ട് ഒന്നുണ്ടാക്കലില്ല.
ഇന്ന് ഞാനു അങ്ങനെ ന്നെ.
ആഹ് ഒന്നായിട്ടെരെണ്ടാക്കല് പിന്നെ പാരപാ ആണ്ങ്ങളൊന്നുല്ല ഇണ്ടാക്ക്യക്കാന്.
ഉം പിന്നയ്നൊന്നു ആ ഒര് മാ കയ്യൂല്ലട്ടോ ടൈമും വാണ്ടേ?
ആഹ് ഒന്നാമത് വൈകുന്നേരം പിന്നെ മട്യാണ് രാവല്ത്തൊക്കാണ്ട് കഴിഞ്ഞാല്.
ഉം.
പിന്നെ വൈകുന്നരം എന്തെങ്കിലൊക്കെണ്ടാക്കൂട്ടോ ഇമ്മക്ക് എന്തെങ്കിലൊക്കെ വൈന്നാരൊക്കെ ചായക്കൊക്കെ വാണം.
ആഹ്
പിന്നെ ഒറ്റക്ക്ങ്ങനെ ചായുടിക്കുമ്പോ അത് ഞമ്മക്കും കാണുമ്പോ ഒരുജായല്ലേ.
ആഹ് അതൊക്കെ ശെര്യെന്നെ.
ആഹ് ചായ മാത്രങ്ങനൊരാള് കുടിക്കുമ്പോ അത് ച്ചിട്ട് ഹസ്ബൻഡ് ഗൾഫില് അവടെ കടേലാണ്.
ആഹ്
ദുബായില്.
ദുബായിലാ ആഹ്
ഉപ്യാലേ ഉം പിന്നെ ആഹ് ആഹ് ആഹ് അതെന്നെ
വെൽത് സ്കൂളില് പോവാനായിണോ?
ചെർതോ?
വെൽത്
ആഹ് വെൽത് രണ്ടില്.
ആഹ് രണ്ട് സ്കൂളാ ടെട്
ആഹ് ആഹ് സ്കൂള് കൊറച്ചാണ്ട് പോവാനൊള്ളു.
മദ്രസൊക്കട്ത്ത്ണ്ട്?
മദ്രസൊക്കാട‌ട്ത്തെന്നെണ്.
ഒറ്റക്ക് പോ വെരൊക്കെ ചെയ്യേക്കൂല്ലേ?
ആഹ് ഒറ്റക്കു പോ അല്ല വണ്ടി ണ്ട് വണ്ടി തെന്നെണ് പോക്കും വെരവൊക്കെ.
ആഹ്
ഉം ഒറ്റക്ക് വിടലൊന്നുല്ല. കല്യാണം കയ്ഞ്ട്ട് പ പൈമൂന്ന് വർഷായി പഷേ, മക്കള്ണ്ടാവാൻ വൈകീന്നൊള്ളു. ആഹ്
പലോൽക്കും പലേതാണല്ലൊ.
ആഹ് പലേർക്കും പലേ ഇതല്ലെ ആഹ്. അയിൻ്റെടേല് രണ്ടെണ്ണങ്ങനെ ഇണ്ടായി പോയിം ചെയ്ത്
ഉം
ഉം അങ്ങനേന്ന് പറയാ. ഉം ഏഹ്
ഇന്നാ അയ്ക്കോട്ടട്ടോ
ആഹ് അയ്ക്കോട്ടെ.
ഇന്നാ ശെരി.